ക്ക്ണില്ലേ
ഓഹ് കേൾക്ക്ന്ന്ണ്ട്
എന്തൊക്കെയൊണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വർത്താനം എന്താങ്ങളെ വർത്താനം
എന്താ സുഖാണ് നല്ല വർത്താനം
ആഹ് എത്രായി എന്തായി ഇതൊക്ക കംപ്ലീറ്റൊക്കായോ
ഇല്ലാ പ്പം പിന്നെ എന്തൊക്കെയൊന്ന്ണ്ട് ഞാൻ ഇവടെ കുട്ടിയേക്ക് ചായ ഇണ്ടാക്കാണ്
ചായ ഇണ്ടാക്കാണോ തെരക്കിലാണോ
തെരക്കിലൊന്നല്ല കുട്ടിയേക്ക് ചായ കൊട്ക്കാണ്
ആഹ് ആഹ്
എന്തൊക്കെയെന്നിട്ട് അവിടെയൊക്കെ എങ്ങനേ കാലാവസ്ഥയൊക്കെങ്ങനെയുണ്ട്
വടെ കൊഴപ്പൊന്നുല്ല
മയണ്ടന്ന്
ഇല്ലന്നിങ്ങോട്ട് മയല്ല ആട്ട്ണ്ടോ
ഇല്ല ഇങ്ങോട്ടും മഴല്ല ഇന്നലൊക്കെ നല്ല മഴായിരുന്നുട്ടോ ഇന്ന് രാവിലെക്കെ നല്ല മയണ്ടായിരുന്നു ഇപ്പൊ നല്ല മഴന്നുല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല ഒലർച്ചക്കെണ്ട്
ചായ കുടിക്കുന്നേള്ളൂ
ഉം ചായ കുടിക്കണൊള്ളൂ ന്നട്ട് ങ്ങള് ചായെക്കെ കുടിച്ചു എന്തായിരുന്നു ചായക്ക് കടിയൊക്കെ
ചായക്ക് ഇവടെ ദോശ
രാവിൽത്തെ
അല്ലാ ദാ രാവിലെല്ല ദോശ രാത്രിക്കൊക്കെ ഇപ്പണ്ടാക്കീണ് പിന്നെ ചായക്ക് ബെന്ന് ബെന്നും ചായേം കുടിച്ച്
ഊം ഇവിടെ രാവിലത്തെ ദോശമാവ്ണ്ടായിരുന്നു അപ്പൊ കുട്ടിയൾക്ക് അത് മതി പറഞ്ഞ്ട്ടെ അയിച്ചുട്ട ഒക്കെ ചൂടോട്ക്കെ വേണ അപ്പളാണ തിന്നണത് തിന്നണ സമയത്താണ് എടുക്കല്
ആ- ആ
ആഹ
ന്നിട്ട് എന്തേ ഉച്ചക്കെന്താ ചോറും കറിയൊക്കെ വെച്ചത്
ഉച്ചക്ക് വടെ ചെമ്മീന്റെ കറിയും ചെമ്മി പൊരി-
ഉം ചെമ്മീനെങ്ങനെ തേങ്ങ അരച്ച് കറി വെക്കേ അതോ വെർതെ ങ്ങള് വരട്ടിയാണ്ട് വെക്കെ
ചെമ്മീൻ മുളകീറ്റി കറിയണ്ടായിരുന്ന മ്മച്ചിണ്ടാക്കി - മീൻകറി മൊളകിട്ട് വെക്കൂലെ മുളക ഇട്ട് വെക്കൂലേ ചെമ്മീന് അങ്ങനെ ആഹ മുളകിട്ട് വെക്കാനറീല
ഇല്ല
ഏഹ മ്മച്ചിണ്ടാക്കിയതാ
ആഹ് പിന്നെ ഉള്ളീം തക്കാളിയൊക്കെ ഇട്ടിട്ടന്നല്ലേ
ആഹ അങ്ങനെ തന്നെ
ആഹ് -ആ -ആ-മ്മള് ഗ്രേവി ആയിട്ടാണ് വരട്ടി വെക്കാ കറിയായിട്ടല്ല
ആഹ ഗ്രേവിയായിട്ട് കറി വെക്ക കറി വെച്ചതേനി പിന്നെ കൊറെ കൊർച്ച് പൊരിച്ചും ചെയ്തു
ആഹ് ഇവിടെ ഇഷ്ടാ കുട്ടിയള് മീൻ കൂട്ടൂല ചെമ്മീൻ മാത്രേ കൂട്ടുള്ളൂ
ഉ ചെമ്മീൻ നല്ല ടേസ്റ്റാ ചെമ്മീനിപ്പ റങ്ങിണ് ചെമ്മീന് ഇതുവരെ ഇല്ലേനി ഇപ്പ എർങ്ങിയതാ
ചെല സമയത്ത്ണ്ടാവും ചെമ്മീന് ചെല സമയത്ത് ണ്ടാവൂല്ല ആ ഉം
മത്തി ഉണ്ടാവും മത്തില് പഞ്ഞീനുണ്ടാവുല്ലോ ഈ ടൈമിന് ആ നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റാ മ മത്തി വാങ്ങണം മത്തി പഞ്ഞീന്ണ്ടാവും
ഒക്കെ നല്ല രസണ്ട് കൊർച്ച് കഴിഞ്ഞാ മീന്റെ ടേസ്റ്റ് പോവും
ഇവിടെ മത്തിയാങ്ങ്ബോ കൊറേ പഞ്ഞീണ്ടാവറുണ്ട്
ആ ഇണ്ടാവല്ണ്ട് ഇൻക്കിഷ്ടല്ല അദ്യൊക്കെ നല്ലിഷ്ടാരുന്നു
ആഹ
ക്ക് അങ്ങനല്ലാത ഇഷ്ടോന്നില്ല
അങ്ങൻതന്നെ
ഉം ഞങ്ങൾക്ക്ന്നൊരു കുടിര്ക്കല്ണ്ടായിരുന്നു കുടിര്ക്കല് കഴിഞ്ഞ് വന്ന് എവ്ടേലും പോയി വന്ന പിന്നെ അന്ന് തലവേദനയാണ്
അതേ ശെ കൊറേ ദൂരം യാത്രയ്താലൊക്കെ ന്തോര്കാര്യം
ഉം തലവേദനന്നേണ് ഒരു സുഖല്ല തലക്ക്
മ് മൈഗ്രേഡിന്റെലവേദന
ഏയ് അതൊന്നല്ല സാധാ തലവേദന അങ്ങൻത്തെ ഇതെന്നെ സഹിച്ചാ വെ
ആഹ് മൈഗ്രേഡിന്റെ സഹി
ആഹ് അഹ്ണ്ടൊ ഇങ്ങക്ക്ണ്ടോ
ആഹ് അത്ൻക് ഇണ്ടാവൽണ്ട് അത് തോനെ യാത്രന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെണ്ടാവൽണ്ട് ദൂരയാത്രൊക്കെചെയ്യാന്
ആഹ് അയ്ന് ന്റെവ്ടെ മൂത്തച്ചിക്ക്ണ്ട് തല മൈഗ്രയിന്റെ തലവേദനയിന്
ആഹ് അയിന് ന്റഹ് ഹോമിയോഡോക്റ്റെ കാണിക്കല
ഏ അയിന് എന്താണ് ഞങ്ങളെ താത്താക്കയ്ന് ഹോമിയോന്നു പറ്റൂല കാരണല്ലാതുണ്ട് ഷുഗറ്ണ്ട് അലർജിണ്ട് എല്ലാണ്ട്
ഇക്ക ഇവ്ടെല്ല ഇ ക്ക നാട്ടിലല്ല ഇക്ക ഗൾഫില അപ്പൊ ഞാന് ഇക്ക വന്നിട്ട് തല ഒന്നു കൊണ്ടോയിങ്ങാണ്ട് മൈഗ്രേന്റെ തലവേദനള്ളോണ്ട് വയനാട്ടിൽ കൊണ്ടൊയാതി കെട്ടിച്ചാമതി ഇന്നാ മാറിക്കിട്ടും
മഇബടെ അതൊന്നും പറ്റൂലേ താത്താക്ക് അതൊന്നും പറ്റൂല
ഇല്ലലെ ആഹ് വയനാട്ട് കൊണ്ടോയി കെട്ടിച്ചാതി തല ന്നാല് അല്ല തല വയനാട്ട് കൊണ്ടോയി കെട്ടിച്ചാതി ഇന്നാ മാറും
അയ് നൊ ഒന്നൊറ്റക്കെല്ലേ എല്ലാതും
അയിനൊരു സ്ഥല ഒരു സ്ഥലണ്ട് ആഹ്
ഒരസുഖം മാത്രല്ലേ എല്ലാ അസുഖുണ്ട് എല്ലതുണ്ട് എന്താണ് മറ്റേ യൂറിക്കാസിറ്റ്ണ്ട് എന്താണ് എല്ലണ്ട് ഷുഗറൊക്കെ ഇൻസിലുന് ആണ് മൂന്ന് മൂ മൂന്നാണ് മൂന്ന് നേരാണ് നമ്മള് ഇൻസുലിൻ ചെയ്യുന്നത്
ഷുഗറ് ലെ ആഹ്
ആഹ് ഷുഗറ് കയ്യൂല ഭയങ്കര ഇതാണ് ഉം ഒന്നല്ല അല്ലാതുണ്ട് അലർജിണ്ട് വെയിലട്ടിയാലും അഹ്‌ എന്താണ് തുമ്മ കൊരക്ക ഇതൊക്കെ തന്നെ ഇല്ലാത്തതൊന്നുല്ല എല്ലാ വൈക്കൂടെ പോണത് കിട്ടും ചെജ്ജും
ആഹ് ആഹ്
ഇനി എന്ത രാത്രിക്കെക്കെന്താ ചോറും കറിയൊക്കെ
രാത്രിക്കെക്ക് ആഹ് ഉച്ചക്ക് വെച്ച ചോറ് രാവിലെ വച്ചേണ്ട് രാവിലെ വെച്ച ചോറും കറിയും പിന്നെ ചോറ് ഇല്ല ഇന്ന് എന്നും രാത്രി ഉച്ചക്കക്കും ചോ ചോറ്ണ്ടാവൽണ്ട് രാത്രിക്കും കൂടി ഇന്ന് ചോ ഉച്ചകക്ക് മാത്ര വെച്ച പിന്നെ രാത്രിക്കക്ക് ദോശണ്ടാക്കീണ് ഈ മുട്ട ദോശല്ലേ
സാധാ മറ്റേ അതെങ്ങനെ എന്താ
മൈദേ മുട്ടകൂടിയിട്ട് നല്ല രസംണ്ടാവുലേ
അതെങ്ങനെ അതന്ത് സംഭവം അയിന്റെ റെസിപ്പി പറി ആട്ടപ്പൊടി എന്താ കാട്ടേണ്ടത്
ആട്ടപ്പൊടി മുട്ടേല്ട്ട് എന്തോ ആക്കല ഇൻക്കറീല ഇന്റെ ഇമ്മണ്ടാക്കിയാ. നല്ല ടേസ്റ്റാ ഉം ഞാൻ ഇൻക്കറീല ഞാന് ഹ് അ അതൊന്നുട്ക്കല്ലെ ഞാൻ അകട് ക്കും തൊട്ക്കും മുറ്റ അടിക്കും അത്രെ
അത്രൊള്ളുലെ പിന്നെ ഇമ്മണ്ടാക്കിയച്ചതൊക്കെ കഴിക്കും
ഞ ഉമ്മ ഇണ്ടാക്കിയ ഭക്ഷണംക്കെ കഴിക്കും.
എന്ത ചെയ്യണത് പഠിക്കേ?
ഞാനോ ഞാനൊന്നും ചെയ്യില്ല.
ഒന്നും ചെയ്യുന്നില്ലാലേ കുട്ട്യാള് ഉണ്ടോ?
ഉം, ആ ഒരു മോള്.
ഉം, ഇനി കിച്ചണിലൊക്കെ കേറിട്ടേ എല്ലാതും ചെയ്യാൻ നോക്കിക്കോട്ടോ.
കൊറച്ച് കയ്യട്ടെ, ഇപ്പം ആവൂല
ഒരു കാര്യല്ല ഒരു റസ്പ്പി എങ്ങനെ ചോയ്ച്ചിട്ടെ ഇമ്മ ഉണ്ടാക്കിയതാ.
ഏഹ്
ഇന്നിട്ട് എന്തൊക്കെ വേറെ എന്തൊക്കെങ്ങട്ട്? ഇന്ന് ഒക്കെ നല്ലൊരൊഴിവുണ്ടല്ലേ? മഴ പെയ്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ അവിടെ?
ഇല്ല ബുദ്ധിമുട്ടൊന്നുല്ല ഇവിടെ അയിന് മെയിൻ റോഡ മെയിൻ റോഡല്ല. ഒരു ഉള്ളോട്ടുള്ള റോഡ് ഉണ്ടാവുലേ
ഉം, അല്ല അവിടെ മറ്റേ ഞാൻ ഉദ്ദേശിച്ചത് ഈ മണ്ണിടിച്ചല്. അങ്ങനത്തെല്ല എന്താ മലയോര പ്രദേശം അങ്ങനെ എന്തേലും ആണോ എന്നാണ്
ഇവിടെ ഒരു ഇത്ണ്ടാക്കണ്ട് വലിയൊരു ഏഹ് കല്യാണ മണ്ഡപല്ല്യെ കല്യാണക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഓ അടിപൊളി ഓഡിറ്റോറിയം! ആ, നല്ല അടിപൊളി ഓഡിറ്റോറിയം. ഇനി അത് വടെ വര് വല്യൊരു... ഹ് പ പരസ്യൊക്കെ ആക്കിങ്ങാണ്ട് ആവും. വ്ടാ എല്ലാർക്കും വര ല്ലാർക്കും ഹ് ഈ ലോക മൊത്തള്ള ജനങ്ങക്കും വരാ, അയിപയ്നായിരം റുപ്യ.
ആഹ്
ഉം, ങ്ങനൊര് ത് ണ്ടാക്കണ്ട്. തേപ്പ് കഴിഞ്ഞിട്ടേ ഒള്ളു, ഞങ്ങളെ പൊരന്റെ മോള് തന്ന.
ആഹ് ആഹ്
ഇവിടെന്നോക്കിയാ കാണാം.
ങ്ങക്ക് മഴ പൈതാങ്ങന വള്ളംകേറാ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ലല്ലോ?
ഇല്ലല്ല, അയ്റ്റാ പ്രശ്നഒന്നുല്ല.
ഒന്നുല്ലാതിരിക്കട്ടെ, മഴയൊക്കെ പെയ്താ പേടിയാണ്, പ്പ മണ്ണിടിച്ചില് പ്രളയം
താഴൊരു ക ഒരു എർക്കണ്ട്, ആ എർക്കത്തിന്റയ് കൂട്യാണ് പൊഴ, താഴെ എറക്ക അപ്പൊ ഇങ്ങോട്ട് വെ ആഹ്, അപ്പൊ കേറൂലല്ലോ. കൊറേ അങ്ങോട്ട് പോണം
ആഹ് കൊറെ പോണല്ലേ? ന്നാലും പേട്യാണ്. ലേ?
ആഹ്, ഇല്ലാ അങ്ങോട്ട് കേറൂല. കാരണം ഒര് കേറ്റല്ലേ ഇങ്ങോട്ട്? പൊന്തിച്ചൊരു കേറ്റല്ലേ, അപ്പൊ വെള്ളം കയറൂലല്ല, അപ്പൊ താഴോട്ട് പോവല്ലേ ചെയ്യ.
ആഹ്, കുത്തനെ പോവും.
ആഹ്, അപ്പൊ വെള്ളം കേറൂല ഇങ്ങോട്ട്, ആഹ് ആഒരു പേടില്ല. ന്നെവിടെ മോൾലൊക്കെ മലണ്ട്.
ഉം.. ചോറൊക്കെങ്ങനെ വെക്കല് അടുപ്പിലോ?
ചോറ്... ചോറ് ഗ്യാസ്മ്മലും വെക്കൽണ്ട്, അടുപ്പ്‌ലും മച്ചി അടുപ്പിലും വെക്കൽണ്ട്, ചോറ് മാത്രം കറിയൊക്ക... ഗ്യാസ് മലാ വെക്കല്.
ആഹ്, ഞങ്ങളങ്ങൻതന്നെ ഞാൻ പിന്നെ ചെ തീ പൂട്ടി കഴിഞ്ഞാ പിന്നെ എന്തെയ്യുന്നറിയോ? ക്കൊ വെക്കുട്ടോ, ഗ്യാസമലക്കാട്ടിലും
ടുപ്പല് വെക്കുമ്മച്ചി, വെള്ളം തെളപ്പിക്കലു അടുപ്പ്ന്നാണ്, അത് രണ്ടും. ബാക്കിള്ളെ... പിന്നെ തൊക്കെ ഉണ്ടാക്കല് കറികളൊക്കെ ഉണ്ടാക്ക
ഗ്യാസ്മല, ആഹ് കുക്കർലൊരു വിസിലടിച്ച വേഗാവോലൊ.
ആഹ് വേആവും.
ഉം. വറകൊക്കെ എങ്ങനെയാ വാങ്ങണ തോ? അടെടുത്ത് അല്ലെ വീട്ന്ന് ക്ട്ടോ?
വെറകോ? വെറ്കൊക്കെ വാങ്ങിങ്ങാണ്ട് കൊറേ വെക്കൂലേ? വെർഗര ണ്ടാക്കിങ്ങാണ്ട്. അങ്ങനെ വേക്ക് തന്നെ വാങ്ങി വേക്കിൽ വെച്ചതാ
ഞങ്ങുന്നെ വിറക് വാങ്ങലാണ്. വിറകിനും ഗ്യാസിനോക്കെ നമ്മള് പൈസ കൊടുക്കണം.
ആഹ് അയിന് പൈസൊട്ക്കണം. അത് പൈസൊട്ക്കണം
ന്റെ വീട്ടില് വെറക് വാങ്ങണ്ട ട്ടോ. കാരണം ഞങ്ങളെ ബേക്കിലൊക്കെ റബ്ബറും തോട്ടണ് നമുക്ക് വെറക് കിട്ടുന്ന സ്ഥലങ്ങളാണ്. കാരണം തെങ്ങൾപ്പൊക്കൊണ്ട് അപ്പ ഔട്ന്നൊക്കെമ്മക്ക് വറക് കിട്ടും. അപ്പ പിന്നെ ഞങ്ങക്ക് വീട്ടില് പ്രശ്നംല്ല. ഇവടെന്നും കിട്ടൂല
ഇല്ലലേ, ആഹ് ആഹ് അങ്ങന
ന്തേ ചായക്കെന്തേ ചായട്ച്ചോ
ഓഹ് ചായൊക്കെ കുടിച്ച്, ചായക്ക് ബെന്ന് ണ്ടായിനി, ബെന്ന് ബെന്ന്
ബെന്നും ചായീ ലേ
ആഹ് ബെന്ന്, അത് മോക്ക് സുഖല്ലല്ലോ, മോക്ക് പനിയേനിപ്പൊ
ആഹ് പനി ഇല്ലാടുത്തും താ ബടെ മോക്കും തന്നെ പനി ആയിരുന്നു. ഇന്നലെക്കെ നല്ല പനിയായിരുന്നു. ഇന്ന് കൊറവ്ണ്ട് ഇന്നലെ ആശുപത്രീലൊക്കെ കൊണ്ടോയി കൊടുന്നു
ആഹ് ആഹ് അങ്ങന
ഉം ഇപ്പൊ കൊറവിണ്ട്ട്ടോ വേറെന്താ നല്ല വിശേഷായിട്ട് അങ്ങനെ പോണു ട്രിപ്പൊക്കെ പോവാറിണ്ടോ ട്രിപ്പൊക്കെ പോയിത്തൊടങ്ങൽ പോക്കിണ്ടോന്ന്
ട്രിപ്പ് ഞാൻ ക് അങ്ങനെ പോവല്ല അസ് എപ്പളെങ്കിലൊക്കെ ഹസ്ബൻ്റ് ഇള്ളപ്പോ അങ്ങനെ പോകിണ്ട് ഞാൻ പർഞ്ഞിലേ കോഴിക്കോട് ബീച്ചിലൊക്കെ പോക എന്നല്ലാണ്ട്
ആഹ് ആഹ്
അല്ലെ ഞാൻ പോലില്ല ഇപ്പ നേര ആഹ് നല്ല രസാ ഏഹ് അല്ല എപ്പളെങ്കിലൊക്കെ ഒന്ന് ഒരട്ടെങ്കിലു പോണം ഇന്നാലേ അയിനൊക്ക ഒര് ലൈഫിന് ഒര് ഇതിണ്ടാവൊള്ളു
ഉം രസാണ് അമ്മളെതിൽ ഉം സ്വന്തം പൊ എപ്പ്ളേലൊക്കെ രസാണെല്ലാതും ഞങ്ങളുന്തന്നെ എപ്പ്ളേങ്കിലും എപ്പ്ളേലൊക്കെ
വീട്ടിലിന്ന ആഹ് ഒര് സുഖണ്ടാവ്ല
വണ്ടിമ്മെ കൊണ്ടോകാൻ ആള് വാണ്ടേ
ആഹ് ആര് ഹസ്ബന്റില്ലേ
അപ്പ ശരിന്നാ
ഏഹ്
ഓക്കേന്ന്
ആഹ് ഓക്കേ ഓക്കെ പത്തായ്ലു ഓക്കെ ആഹ്